ഹലോ.
ആ, എന്താ വർത്താനം? ആ, കേൾക്കണ്ട്. കേൾക്കുന്നുണ്ട്.
ആ, ആ. എന്താ വർത്താനം?
നല്ല വർത്താനം. എന്താ അവിടത്തെ വർത്താനം?
നല്ല വർത്താനം സുഖല്ലേ?
ഓ, സുഖണ്
എന്താ പണി?
ഒന്നുല്ല, ഇവിടെങ്ങനെ ഇരിക്കയണ്.
ഉം ചൂടല്ലേ കാലാവസ്ഥ അപ്പം പൊറത്തേക്ക് പോല് ഒന്നും നടക്കൂല
ആഹ് ഇപ്പഴത്തെ കാലാവസ്ഥ പറഞ്ഞാ പെരും ചൂടല്ലേ നല്ല- വെയിലാണ് പൊറത്തേക്ക് എറങ്ങാൻ തന്നെ വയ്യാ പിന്നെ- ഈ വൈകുന്നേര സമയങ്ങളെല പിന്നെ എറങ്ങാന് പറ്റുള്ളൂ പിന്നെ വെച്ചാല് രാവിലെ തന്നെ മോർണിംഗ് മോർണിംഗിന് വെയില് ആണ് പിന്നെ ഉച്ചക്ക് പിന്നെ പറയും വേണ്ടല്ലോ
ആഹ് ഉച്ചക്ക് ഭയങ്കര - ഭയങ്കര വെയില് ഭയങ്കര ചൂടായിക്കാരും ഉച്ചക്ക്
ആഹ് അതെ അതെ പിന്നെ ഇപ്പത്തെ കാലാവസ്ഥ പറഞ്ഞാല് എന്താ പൊറത്തൊക്ക പൊള്ളല് ഏൽക്കല്ലേ എത്രോ ആൾക്കാര് മരിക്കുന്നുണ്ട് പൊള്ളലേൽക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ പൊറ - പൊറത്ത് എറങ്ങിയാലോ അകത്ത് കയറിയാലൊ ഇപ്പൊ പാമ്പിന്റെ ശല്യം ഒക്കെപ്പാടെ- ഈ എന്താ ഇഴ ജീവികൾക്ക് തന്നെ - ഇപ്പൊ താമസിക്കല് ഇതില്ല ഓല മാളത്തിൽ തന്നെ ഭയങ്കര ചൂടല്ലേ ഇപ്പൊ എല്ലായിടത്തും ചൂടായത് കൊണ്ട് തന്നെ- അവർക്കും ഇപ്പോ തണുപ്പ് കിട്ടണം എന്നില്ല ആശ്രയിച്ച് പോവല്ലോ അവരും
പിന്നെ എന്താ - ഇപ്പം എല്ലായിടത്തും പാമ്പ് പാമ്പ് കടിയേറ്റ മരിച്ച കുട്ടികള് തന്നെ
ആഹ് അങ്ങനത്തെ അത് തന്നെ
പിന്നെ ഇപ്പഴത്തെ കാലത്തില് വെള്ളം കുടിക്കാതിരുന്ന അത് വേറെ കൊഴപ്പ നമ്മളെ ഹെൽത്തിനാണ് കേട് വരിക
ആഹ് വെള്ളം നല്ലോണം കുടിക്കണം ഡോക്ടർമാര് തന്നെ പറയില്ലേ നല്ല വെള്ളം കുടിക്കണം എന്താ നമ്മുക്ക് അല്ലെങ്കില് തന്നെ നല്ല വെള്ളം കുടിക്കണം എന്നാണ് ആ പണ്ടേ പിന്നെ ഇപ്പ അധികം ചൂടായയോണ്ട് നല്ല വെള്ളം കുടി- എടുക്കണം അങ്ങനെയൊക്കെ ഇത് പറയാറ്
പിന്നെ ഇപ്പോ ഇപ്പത്തെ കാലാവസ്ഥയേല് നമ്മുക്ക് എന്താ- എ തണുപ്പ് വെള്ളമാണ് കുടിക്കാൻ എല്ലാർക്കും ആഗ്രഹം ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പൊ തണു വെള്ളം ആണ് കുടിക്കാൻ ആഗ്രഹം പക്ഷെ നമ്മുക്ക് ഇഷ്ട്ടം - ആ പക്ഷെ -
നമ്മക്ക് തണുപ്പ് വേണം തണുപ്പാണ് ഇഷ്ട്ടം പക്ഷെ നമ്മുക്ക് ചൂടുവെള്ളം-
ഇത് വരാതിരിക്ക് - ക ചൂടുവെള്ളമാണ് കുടിക്കേണ്ടത് ഈ ചൂടുവെള്ളം കുടിക്കില്ല
തെളപ്പിച്ച് ആറിയ ആഹ് അത് തന്നെ തെളപ്പിച്ചാറിയ വെള്ളം കുടിക്കേണ്ടേ പിന്നെ - ഇവറ്റകളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർക്ക് പിന്നെ-
അവർക്കും ചൂടായിട്ടു നമ്മളക്കെ ആ നമ്മളെ ചൂട് നമ്മ- നമ്മളെ കഥ പറയും വേണ്ട
ആഹ് അത് തന്നെ പിന്നെ അവർക്ക് പറഞ്ഞാല് പനിയും- തണുത്ത വെള്ളം കുടിച്ച പനിയും ജലദോഷം ഒക്കെ വരുന്നല്ലേ
ആഹാ പനിയും ജലദോഷവും ഒക്കെ അവർക്ക് വരും
ആഹാ പിന്നെ എന്താ ആഹ് അപ്പൊ അവിടെ മഴ ഇണ്ടായിന്നോ അവിടെ ഇവിടെ ഇപ്പോ മഴ പെയ്തിനു ഇപ്പളല്ല മിനിഞ്ഞാന്ന്
ആഹ് അവിടെ കൊറച്ച് ദിവസം മുന്നേ മയക്കാരൊക്കെ ഉണ്ടായിന് അപ്പൊ- ഓഹ് കൊഴപ്പ കൊഴപ്പല്ലാത്ത രീതീലൊക്കെ മഴ പെഴ്തീനു
ആഹ് ഇവിടെ നല്ല മഴേനു പെരും മഴേനു
ആ ഒരീസം മാത്രള്ളൂ മഴ പെയ്തിട്ടിട്ടോ ഇവിടെ അപ്പൊ പിന്നെ ചൂടും ചെറിയൊരു കമ്മി ഉണ്ട് ന്നല്ലാതെ എന്നാലും ഉണ്ട്ട്ടോ വെയിലിന് ചൂട് ചൂട് നല്ല എന്നാലും സഹിക്കാൻ പറ്റണില്ല
ആഹ് അതല്ല അന്ന് ആഹ് ഇപ്പൊ സഹിക്കാത് പക്ഷെ അന്ന് നല്ല മഴ പെയ്തന്ന് രാത്രി പെയ്തിന്നത് പെരും നല്ല സുഖം ഉണ്ടായിരുന്നു നല്ല നല്ലോം പെയ്യും കടക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു പിന്നെ പിറ്റെ പിറ്റേന്നോക്കും നല്ല സുഖം ഉണ്ടായിരുന്നു രാവിലൊക്കെ
ആഹ് ഇപ്പ് പിന്നെ വെക്കേഷനൊക്കായോണ്ട് കുട് കുട്ട്യാക്ക് വീട്ട്ല് ഇരിക്കണ ഭയങ്കര ഇഷ്ട്ടല്ലാത്ത കാര്യാണ് അപ്പോ പൊറത്ത് ത്ത്ക്കോവാനും പറ്റൂല വെയ്ൽന്റെ ചൂട് കാരണം പൊള്ളലേറ്റ് പർഞ്ഞ്ങ്ങാണ്ട് ണ്ട് കൊറേ
പിന്നെ മ മക്കൾക്ക്പ്പൊ കളിക്കാൻ പോണേ വെയ്ലത്ത് വിടാനെന്നെ പറ്റൂലല്ലോ പൊള്ളലേൽ ക്കതൊക്കെല്ലേ പിന്നെ അവർ പിന്നെ വൈകുന്നേര ആഹ് ആഹ് നല്ലത് അതന്നെ
ന്നാലും ആ ചൂട് ണ്ടാവും പക്ഷെ മ്മളെ മേത്ത്ക്ക് വെയ്ലട്ടൂലാന്നൊള്ളു
ആഹ് പിന്നെ എന്താ പിന്നെപ്പൊ വെള്ളം വെള്ളണ്ടോ അവിടൊക്കെ
ആഹ് വെള്ളം കൊറവാണ് കെൺറ്റില് ന്നാ ഇപ്പ മയ പെയ്ത പ്പൊ കൊർച്ചും കുടി കൂടീറ്റ്ണ്ട്
ആഹ് വെള്ളത്തിന് പ്രശ്നല്ലാവർക്കും ഉണ്ട് വേനലായോണ്ടെയ് ആഹ് വേനലായോണ്ട് വറ്റി വരണ്ട് നിക്കോല്ലോ
ആഹ്
ചെലേടത്തൊന്നും വെള്ളല്ല ഇപ്പൊ വെള്ളൊക്കെ പൈസക്ക് വാങ്ങലാ ടേങ്ക് കൊട്ന്നാണ്ട് വണ്ടീ കൊട്ന്നാണ്ട് അങ്ങനെ വാങ്ങാ ഉം
പിന്നെ നമ്മക്കും തണുത്ത വെള്ളാണ് കൂട്തലിഷ്ട്ടം.
ആഹ് അതന്നെ ചൂടുവെള്ളപ്പ ആർക്കും വല്ല്യേ താല്പര്യല്ലല്ലോ
ആർക്കും നമ്മക്കും തീരെ താല്പര്യല്ല ആഹ് തണുത്തള്ളം കുടിച്ച നമ്മളെ ഹെൽത്തിനും കേടാവും അങ്ങനെ
ആഹ് ആഹ് പിന്നെ ഹോസ്പിറ്റല് നടക്ക നടക്കണ്ടെ ടൈമ്ണ്ടാവ്ള്ളു അങ്ങനെന്നെ ഒര്താണ് ഉം ഇപ്പൊ തണ്ത്തെള്ളം കുടിക്ക്മ്പോത്തിന് മക്കൾക്കെന്നെ പറയാണെങ്കിലെന്നെ നല്ല പനിയും ജലദോഷോം ചൊമെക്കെണ്ടാവും
ആഹ് ജലദോഷം വന്ന് പെട്ടാ പിന്നെ പറയും
ആഹ് പിന്നെ വെയ്ലത്ത് കളിക്കല്ലേ നീരെറങ്ങല്ലേ തൊണ്ടക്കെക്കെ
ആഹ് വല്ല്യോര്ക്കായാലും നീരെറക്കണ്ടാവും
ആഹ് വല്ല്യോൽക്കുണ്ടാവും മ
ചെറ്യോക്ക് പിന്നെ പറയും വേണ്ടല്ലോ അവര് ആഹ് അവര് വേദന സഹിച്ച് ഇതാവുമ്പോ പിന്നെ പറയും വേണ്ട്യേരൂല
ആഹ് തന്നേ വേറെ
പിന്നെ ഇപ്പൊ നല്ലോം വെള്ളം കുടി ക്കണന്നൊക്കെ പറീണെ കാലാവസ്ഥ ചൂടായോണ്ട് ന്ത്രണ്ട് ഗ്ലാസോളം ഒരു ദിവസം വള്ളം കുടിക്കണം ന്നൊക്കെ പറീണത് പിന്നെ ചൂടായോണ്ട് ഞമ്മളും കുടിച്ചും അല്ല ആഹ് ചൂടല്ലാത്തപ്പോ ഞ മ്മള് വള്ളം കുടിക്കാൻ തന്നെ പന്ത്രണ്ട് ക്ലാസ് കുടിക്കാൻ തന്നെ പറീണത് ഇപ്പൊളും അതേപോലെ തന്നെ പക്ഷെ ഇ ഇപ്പളാണ് ഞമ്മള് കൊറച്ച് വെള്ളം കുടിക്കണത് ചൂടല്ലാത്ത സമയത്ത് നമ്മള് വെള്ളം കുടി കൊറവാണ്ന്നാണ് എന്റൊരു
ആഹ് ചൂടാവുമ്പ അങ്ങനെ കുടിക്കും അപ്പൊ അമ്മള് വിയർത്ത് പോവാണെ ചൂടാവ്മ്പന്താച്ചാലേ നമ്മള് ചൂ നമ്മള് കുടിക്കണ വെള്ളൊന്നും വെള്ളൊക്കെന്റെ വിയർത്ത് ഒലിച്ച് പോവാ പിന്നേ ഈ മഴക്കാലം പർന്നാല്
വിയർ ത്ത് അടങ്ങി നിന്ന്ട്ട് ചെറ്യേ കുട്ട്യാക്കൊക്കെ ചൂട് കുരു അത് പോകാൻ ഭയങ്കര പഴയാണ് നല്ല ചൊറിയാണത്.
ആഹ് ഭയങ്കര
ഈ ചൂടു കാലത്ത് ഇണ് ണ്ടാവണ ഒരു ഇതാണ് ചൂട് കുരു. അത് പോവാനു ഡോക്ടർടുത്ത് കൊണ്ടായാലും ഡോക് പൗഡറ് ഇപ്പൊ അതിന് പറ്റൂല പക്ഷെ അമ്മള് ആദ്യം ഒക്കെ പൊ ഡോക്ടറാണ് ആ ലോഷനാണ് ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ തരുന്നത്.
തരുന്നത്.
എല്ലാ മക്കൾക്കും ഇപ്പൊ ചൂട് കുരു നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്.
ആ അതെ, പൗഡർ ഇട്ടായിപ്പോ വലിയ ഇതാണ്. കു കുരുവായി മാറുകാന്ന് പറയണതേ പൗഡർ ഇട്ടിട്ട് അപ്പൊ, അങ്ങനെ ഐക്കെങ്ങനാണ്? മക്കൾ താഴെ കേറിയിട്ടേക്കും. അങ്ങനെ പൊടി പടലങ്ങൾ കയറിട്ടേക്കാരം അങ്ങനെ ഉണ്ടാവണത്. പിന്നെ എന്താ? ചെലയും ആ ലോഷന തരല്. എന്റെ മോൾക്കുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വീട്ടില് ആഹ് വ് വീട്ടില് ലോഷൻ ഉണ്ടായിരുന്നു അത് തേച്ചിരുന്നു.
പിന്നെ?
പിന്നെന്താ? പിന്നെ എന്താ ഇപ്പോ വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമായ്കാരല്ലെ
ആഹ് വെള്ളം കുറവായതു കൊണ്ട് ഇപ്പ എല്ലാരും വെള്ളം സൂക്ഷിച്ചോള് ചെലവഴിക്കന്നത്.
ആഹ്! ഇപ്പ എല്ലാരും എന്താ ആ മ് കൊറെ കണ്ടതാട്ടാ അങ്ങനെ ഓരോ വീടുകളില് വെള്ളം ഇല്ലായ് റ്റ് എന്താ പുഴകളിന്നോ ഒക്കെ കുളി ക്കാണ് എല്ലാരും തിരുമ്പ അലക്കാനൊക്കെ കൊറെ കാറിലിട്ട് കൊണ്ടരിക അങ്ങനെയൊക്കെയാണ് ഇപ്പം
ആഹ് പൈസ കൊടുത്ത് വെള്ളം വാങ്ങണോലും കൊറേ ആൾക്കാരുണ്ട് ഇപ്പൊ.
ആഹ് അതെ അതെ
പിന്നെ എന്താച്ചാല് പിന്നെ വെ മഴക്കാലം ആവുമ്പോ നല്ല വെള്ളപ്പ വെള്ള പൊക്കും. വെള്ള പൊക്കൊക്കെല്ലാം ഉണ്ടാവാ മഴക്കാലത്ത്.
ആഹ്
മഴക്ക് മഴക്കാലം ആവുമ്പോ ഭയങ്കര വെള്ളപ്പൊക്കും ചൂട് കാലത്ത് ഭയങ്കര ചൂടും. അതാണ്. ആഹ് അതന്നെ.
മഴക്കാലത്ത് പിന്നെ നമ്മക്ക് വെള്ളത്തിനോട് ഒന്നും ഉണ്ടാവൂല.
അ ആഹ് ഉണ്ടാവൂല
വെള്ള വെള്ളം അങ്ങനെ ചെലവഴിക്ക ഇപ്പൊ ചൂടുകാലായതോണ്ട് നമ്മള്
മയക്കാലാകുമ്പോ എന്താച്ചാല് നല്ല വെള്ളം ഉണ്ടാവും. പിന്നെ നമ്മള് പാടങ്ങളിലും തോടുകൾ ഒക്കെ വെള്ളം നിറഞ്ഞു ഒഴുകാവും. പിന്നെ അതും എടു ക്കൊ അമ്മക്ക് എവിട്ക്കും അനങ്ങാൻ വയ്യാത്ത കോലത്തിലാവും. അങ്ങനെയാ ഒക്കെ ഇതന്നേണ്. ഇത് ചൂട് കാലാവുമ്പൊ അയില്ലാതെ ഇതാണ്. കൃഷി കണക്കാ.
ആഹ് പിന്നെ അകത്തും പൊറത്ത്ക്കും അറങ്ങാൻ പറ്റാത്ത അവസ്ഥേണ് ചൂട്. അത് അകത്ത് കേറിയ പാമ്പ് പാമ്പുകൾക്കിപ്പൊ തണുപ്പ് കിട്ടാത്ത കൊണ്ടാണ് ഏസിൻ്റെ ഉള്ളി ഏ സിന്റെ എന്താ കാറ്റൊന്നുപ്പൊ ഒരു കാറ്റേ അല്ല.. ചൂ ട് കാറ്റാണ് ഏ സിന്നു
ആഹ് ആഹ് അതന്നെ, തന്നെ പിന്നെ ഏ സി
ഞാനൊന്നു അതേപോലെ തന്നെ
ആ ഫാനിന്ന് ചൂട്കാറ്റ് വരുന്ന് ഏസി ഇപ്പൊ ഇതായോണ്ട് ഇത് എന്താ എല്ലാരും ഇട്ടോണ്ട് വോൾട്ടേജ് വോൾട്ടേജ് കൊറവല്ലേ ഏസിക്ക്
ആഹ് പിന്നെ പാമ്പുകൾക്കും തണുപ്പാവശ്യണ്ടായെണ്ട് ഏസിന്റെ ഉള്ളിലൊക്കെയാണ്പ്പ പാമ്പിനെ കണ്ടുപിടി ക്ക്ണ് അഞ്ചാറ് പാമ്പെള് പ്പൊ ഏസിന്റെ ഉള്ളിന്ന് തന്നെ കണ്ടെത്തിയല്ലേ
ആഹ് കട്ടിന്റെ അടീന്ന് കട്ടിന്റെ ചോട്ട്ന്ന് ബെഡിന്റെ ചോട്ട്ന്നൊക്കെ കണ്ടുപിടിക്കല്ലേ ആവെ
ആഹ് ഒന്നൊന്നല്ല അഞ്ചാറെണ്ണാണ് ഒരു ഓല് തണുപ്പ് അന്വേഷിച്ച് വര നമ്മളെ നമ്മള് കടക്കുണോട്ത്ത് ചെറിയൊരു സ് എന്താ ഫാനിന്റെ ചെറിയ അതായ ഏസിന്റെ ചെറിയൊരു തണുപ്പേലും ഉണ്ടാവില്ലേ അത് അന്വേഷിച്ച് വരികയാണ് പാമ്പുകൾ പിന്നെ മഴ പെയ്താലും പാമ്പേൾക്ക് പൊത്തിന്റെ ഉള്ളിലേക്കൊക്കെ വള്ളം കേറിയാലും പാമ്പാള് അപ്പളും അറങ്ങും നമ്മളൊരു ആവറേജ് ആണ് എല്ലാനന്നു നല്ലത് നന്നേ പറയാം
ആഹ് ന്ന ഓക്കെ ട്ടേടി ഞാൻ പിന്നെ വിളിക്ക കണ്ടിട്ടോ ഓക്കേ ആ എന്നാ ശരി
ആഹ്